ആഹ ഹലോ
എവിടെ ഇതൊക്കെ ആഹ ആ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെയണ്ട് വിശേഷം ടൂറൊക്കെ പോയി വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞതല്ലേ അന്ന് നീ വിളിച്ച സമയത്ത് ഞാനേ ആഹ- നീ ഏ അതെ
ഉം അതൊന്ന് പോയി വന്നാ പിന്നെ ഒരു പനി എന്തെങ്കിലും ആഹഇപ്പൊ ഓക്കെ ഇ ഇപ്പൊ ഓക്കെയിണ് അല്ലാർക്കും ഓക്കേ ആയിന് എല്ലാവർക്കും പിടിച്ചു
അതെ
ഉ അത് എന്തായാലും ഉണ്ടാവും കാലാവസ്ഥ അത് ഓരോ ദിവസം ഓരോ കാലാവസ്ഥ അല്ലേ ഇപ്പൊ കാണുന്ന മാതിരില്ല നാളെ അതാകുമ്പോ പിന്നെ ആഹ ചെറുതിന് കഫക്കെട്ട്ണ്ട് നല്ലോണം അപ്പൊ മാറിയിട്ടില്ല പക്ഷെ എന്നാല പനിയൊക്കെ വിട്ട് അതൊക്കെ ഒക്കെയാണ് നല്ല പനിച്ച- എല്ലാവർക്കും നല്ല പനിയാനിച്ചു ഉം പിന്നെ നല്ലതന്നെ കാണേണ്ട സ്ഥലം തന്നെയാണ് കാണാൻ ആഗ്രഹിച്ച സ്ഥലത്ത്- പോയെ എന്നോണ്ട് വിചാരിക്കുന്ന അങ്ങനെ സ്ഥലത്തേക്ക് പോകണം ന്ന് വല്ല്യയ ദൂരുള്ള സ്ഥലംന്നല്ലേ വയനാട് വരെ ന്നെയണ്ട് ക്ഷെ ന്നാലും ഈ ഇപ്പൊ അവിടെ ക്ലൈമറ്റ് ഒക്കെ നല്ലതാണ് തന്നിട്ട് പോയ
നല്ല കാലാവസ്ഥ ല്ലേ ഉ ഉ ഉ ആ അതെ ഊട്ടി ഊട്ടി ആ സൈഡിലൊക്കെക്കെ ഇപ്പൊ ടൂർ പോ പോവണംല്ല ഇപ്പൊന്ന് മഴ പെയ്തു അല്ലെ നിങ്ങള് പോയ സമയത്ത് വയിലാണല്ലോ
പ്പല്ല ഞമ്മുക്ക ഇവടെ വെയില്ല നന്രണത്തരല്ല അവിടെ എത്തിപ്പം നല്ല മൂടല ക്കോണ്ട് വെകുന്നേരം ക്കെ നല്ല മൂടൽ ഉണ്ട് ഞങ്ങള ഇവിടെ പൊലച്ചക്ക ക്കെ പോയി രാവിലെ ഒരു ഏറെ എട്ടണി ആവുമ്പോക്കെ ഞങ്ങൾ അവിടെത്തിണ്ടാവും ആ ടൈമില്ല്ല നല്ല ചൊരം കെറുമ്പോളോക്കേ നല്ല മൂടൽമഞ്ഞ് അത് കാണുമ്പോന്നെ മ്മുക്ക് ഭയൻ ങ്കര ഒരു ഇത് കൊറേ കാലന കാ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ട് കാലം കുറേ ആയതിരി കാരണം വെയിലോണ്ട് നമ്മൾതേ ഇവിടെ രാവിലെ ഏഴ് മണി ണി ആവുമ്പോന്നെ വെയർത്ത് ഒലിക്ക
പിന്നെ എന്ത് അങ്ങനെ കൊറേ പേര് ഈ ചൂടുന്നന്നരു രക്ഷ നേടാൻ വേണ്ടി ട്ട ആ ഭാഗത്തക്ക് വയനാട് ഊട്ടി അങ്ങോട്ടൊക്കെ സ്കൂളും പൂട്ടിയതല്ലേ അപ്പൊ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ഒന്നിച്ച് വണ്ടിയക്കെ എടുത്തി അങ്ങനെ പോണണ്ട്
ഊട്ടിക്കെനി ആദ്യം പറഞ്ഞിനെ പക്ഷെ ഫാമിലി മുയ്വൻ പോയതാണല്ലോ അപ്പൊ കൊറെ ആൾക്കാര് ഊട്ടി കണ്ടണ് അപ്പൊ ഓല്ക്ക് വല്യ താല്പര്യല്ല കാണാത്ത സ്ഥലം കാണ ണംന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അപ്പൊ എല്ലാരും പറ നോക്കെ നമുക്ക് വയനാടുക്കാക്കാം
നിങ്ങള എങ്ങനെ ട്രാവലർ വിളിച്ചു പോയോ
ആ ബസ്സില് ഫുള് നാല്പ്പത്തൊമ്പത് മെമ്പേഴ്സിന്റെ ആ അങ്ങനെ നാപ്പത്തൊമ്പത്ത് സീറ്റിന്റെ ബസ്ണ്ടാവലോ അങ്ങനെ പോയി ഫുൾ ഫാമിലി ആ കുട്ടികളൊക്കേണ്ടായിന് കുട്ടികൾക്ക് ആ പത്ത് വയസിന്റെ മേലക്കുള്ളവർക്കൊക്കെ സീറ്റിന് അവരൊക്കെ വ എന്റെ കുട്ടികളായിരുന്നോ അവർക്ക് ഒരു സീറ്റ് വേണം ആയിൻ താഴെയുള്ളവർക്കും വേണം ഉം ആറു വയസ്സ് മുതലേ വേണം ഈ ക്കൾ പണ്ടത്തെ മാതിരിയല്ല നല്ല തടിമണ്ണൊക്കെള്ള ഇപ്പത്തെ ഫുഡഡിന്റെ ഉം പക്ഷെ ഞങ്ങള് അങ്ങനെ വാങ്ങില്ല പത്ത് വയസിന്റെ
ഹ വാങ്ങു ആഹ് ആ എത്ര ആയിരം രൂപയോ
അല്ല ന്ന അങ്ങക്ക്പ്പ അറുന്നൂറ് രൂപയക്ക ആയിട്ടുള്ളു ഒരാൾക്ക് ആഹ് രണ്ടു നേരത്തെ ഫുഡും ആഹ് രണ്ടു നേരത്തെ ഫുഡും അയിൽപെട്ട് രാത്രിയത്ത് മാത്രം അവനവന് കഴിച്ചു ഫുഡ് കൂടി ഉണ്ട് ട്ടോ വെച്ചു കൊണ്ടോയി സാമ്പാറ് തോറ് ചിക്കൻ കടായി സാദാ ചോറാട്ടോ പിന്നെ ആ ഉപ്പേരി ണ്ടായിരുന്നീരണ്ടുകൂട്ട ഉപ്പേരി ണ്ടായിരുന്നീ അച്ചാറുണ്ടാനി ചിക്കൻ പറ്റാത്തോർക്ക് വേറെതുണ്ടായിനി പപ്പടം ഉണ്ടായിനി കൊണ്ടാട്ടം ഉണ്ടായിനി എല്ലാം ഉണ്ടായിനി അത അങ്ങനെ അല്ലഅത് ഞങ്ങ ഇണ്ടാക്കി അതന്നെയ സംഭവം എല്ലാർക്കും അത്ഭുതം ആ ഈ ഞാൻ ഇന്റെ ങ്ങള് വി ൻ്റെകുടുംബ വലിയ കുടുംബാണ് വലിയ കുടുംബം അപ്പം എനിക്ക് മൂത്തച്ഛന്മാരും ഇളച്ചളും ഒക്കെ ണ്ട് ഞങ്ങളെല്ലാരും വൈകുന്നേരം ഒരു വീട്ട് അഛന്റെ വീട്ടിലാ കൂട്ട് കൂടി വൈകുന്നേരം മുതൽ അവിടെ തുടങ്ങി പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കൽ ഉട ആയിൻ്റെ മുന്നേ ഒക്കെ ഒരുക്കി വെച്ച് രാത്രി പത്ത്മണിക്ക്ശേഷം ഉണ്ടാക്കി കേടാരാതെക്കണ്ടേ നേരത്തെണ്ടാക്കാനും പറ്റൂലല്ലോ
ആ
അയിന് മുന്നേ സാമ്പാർക്ക്ള്ള തേങ്ങ വറത്തെക്കാ അയ്ലുള്ള കഷ്ണങ്ങളും നുറുക്കി വെ
ആ അങ്ങനത്തെ പരിപാടിയെ
പരിവാടി ഉപ്പരിക്ക്ളളത് അരിഞ്ഞ് വെച്ച അങ്ങനൊക്കെ ഓരോ പരിവാടി. പിന്നെ ചിക്കനും പൊരിച്ച് വെച്ച്. കടായിക്ക്ള്ളെ
അത് ശരി ആ
ഉം പിന്നെങ്ങട്ട് ഏതാലും ക ആ അത് ബിരിയാണിയേനി ഏൽപ്പിച്ചീനെ പിന്നെ വേണ്ടാറ്ഞ്ഞാ കാരണം ഞ ഇവെട്ന്ന്ങ്ങനെ പറഞ്ഞേക്ക്ണ്ട് ആടെ ചൂട്ല്ലാന്ന് പക്ഷെ അമ്മക്കറിയില്ലല്ലോ അതവാ ചൂട്ണ്ടേ ബിരിയാണി കേടരും ഉം ബസ്സില് ബേക്കില് ആതില് ആവുമ്പളേ അയിന്റെ എഞ്ചിന്റെ ചൂടും ഒക്കപാടാവുമ്പോ കേടരും അപ്പം പിന്നെ എല്ലാർക്കും താൽപര്യവും യാ ത്ര പോവുമ്പം സാധാചോറാ
ആഹ് സാധാ ചോറ് ഉം
ഞങ്ങള് എല്ലാ കൊല്ലും പോവേണ്ട് എല്ലാ വർഷു ഉം പോവേണ്ട് എല്ലാ വർഷും കഴിഞ്ഞ വർഷ അയിന്റെ മുന്നത്തെ വർഷൊക്കെ ബിരിയാണിയാ കൊണ്ടയിനെ ഈ വർഷം മാത്രം ഇത്ര ചൂട്ണ്ടായോണ്ട് ഒരു പേടി ആറ്റൊ ആ കേട് വന്നാല് ഞമ്മക്ക് തിന്നില്ലേം മ മക്കളുള്ളല്ലേ
ആ അതാണേ
ഉം പിന്നെ രാവിലേക്ക് പൊറാട്ടയും ചിക്കൻ കറിയും തേങ്ങരച്ച് വറുത്തരച്ച ചിക്കൻ കറി പൊറാട്ട വാങ്ങ അത് വാങ്ങും അത് ഏൽപ്പിച്ചു അത് ഞങ്ങൾ ഇണ്ടാക്കി
ആ അയ്ശരി ആ ആ ണ്ടാക്കീലേ
അ
ഇ ആ പിന്നെ ആ കഴിക്ക്ണത് ലേ പിന്നെ നമ്മളെ കുടുംബങ്ങളൊക്കെ ഒന്ന് കൂടലും ഒരു എല്ലാരും ഒന്ന് അല്ലെ ഒരു സ്നേഹബന്ധ ഊട്ടി ഉറപ്പിക്കാണല്ലോ ഉം
ആ ഗ്രൂപ്പ് പിന്നേം ഞമക്കൊന്നൂടി പോവല്ലേ സ്കൂൾ തുറക്കേണന മുന്നെ ഒന്നൂടി പോവല്ലേ നമ്മക്ക് ഏതേലും പാർക്ക്ക്ക് പോവാ അങ്ങനെ പറഞ്ഞാണ്ട്ങ്ങനെ ചർച്ചടണം എല്ലാരും ഓക്കെയാണ് ഓ കെയാണ് കാരണം അത്രയ്ക്കും വൈബേന്നിങ്ങള് അത് പ ഞാൻ പറയാ ന്റെ ഹസ്ബൻഡിന്റെ പെങ്ങമാരൊക്കെ അയ്ന് പ റ്റിയാൾക്കാരാ കൊറച്ച് അ ഓരെക്ക മ ആ ഓരെക്കെ മക്കള് കെട്ടിച്ചോം തൊക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് കര്യല്ല ഞമ്മളെ വൈബിനനുസ ച്ച്ങ്ങട്ടെറെങ്ങോല്
അറങ്ങുലേ ആ
അതാകുമ്പോ അല്ലെങ്കി മ്മള് സാധാരണ കെട്ടിച്ച വീട്ടീ പോയാണ്ടെന്ന് ഡാൻസിളിക്കാ അങ്ങനൊന്നും ചെയ്യൂലല്ലോ ക്ഷേ ഇതെന്താറീല നല്ല വൈബേനി പിന്നിം ഒക്കെരെ മാതിരി പിന്നിം പോനാഗ്രഹണ്ട് ഒറാശ്യം പോയോക്കീനി ബ നടക്കും പോയോക്ക് നല്ല പ്ലേയ്സ്ണ്ട് നല്ല പ്ലേയ്സാണാ വ്യൂ പോയിന്റൊക്കെ നല്ല രസ വസ്
ആന്നെ ഞങ്ങള് വയനാട് ഇതുവരെ പോയിട്ടില്ല ഊട്ടി അങ്ങ ഇവിഅങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്
ആ ഊട്ടി പോയിണ് വട്ന്ന് എല്ലാരും വാ ടെ അത്പോരെ എറണാകുളം പോയീണ് എറണാകുളെന്നെനി ഇപ്രാവശ്യം പറഞ്ഞീന്യേ പക്ഷെ ചൂടൊണ്ടാണ്‌ ഒഴിവാക്കിയതാ അടെക്കെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞേട്ട്ണ് ആ അവ്ടെ അവ്ടെ പോയിണ് തൃശ്ശൂര്
കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഹസ്ബന്റ് വന്ന സമയത്ത് അട്ടപ്പാടിയാണ് അത് പറയണ്ട് മോള് കേപ്പിച്ചെയാ നമ്മക്ക് ടൂറ് പോണ എല്ലാരും ടൂർ പോണ്ടേ ഞാനെന്ത് ചെയ്യും ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ച അത് നാലുമണി ആകുമ്പോ പോയാല്
ഉം പിന്നെ മക്കൾക്കാണ് ഈ ടൂറിന്റെ പ്
ആ അതാണ് ഉം അവക്കാ വെള്ളത്ത് കളി
സ്കൂളിൽ പൂട്ടിയ മുതല് ഇവിടെ കച്ചറെയാ ഏട്ടും കൊണ്ടുപോയില്ല ഏട്ടും കൊണ്ടുപോയില്ല ആ ഞാൻ സ്കൂളില് ഉം യാത്ര കുളിക് പ്പെയ്താണ്ടാവും ഞാനെന്ത് എഴുതുവാ ഓൽക്കാണേ ഏതാലും പോയി വന്ന് ഒന്ന് നല്ല രസൊള്ള സ് സ്ഥലങ്ങളൊക്കെ ഇനിംണ്ട് നമുക്ക് കാണാൻ ഇനിംണ്ട്
അത് നമുക്കറിയണല്ലേ അല്ലേ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ ആദ്യം ഒരു പ്ലാനിങ് വേണം കവറ് ചെയ്യാൻ പറ്റണേ എല്ലാടത്തും
പോവുമ്പോ കൊറേ സ്ഥലങ്ങളൊന്നും നമ്മുക്ക് കാണാൻ കഴീല്ലാട്ടോ ആദ്യേ പറഞ്ഞു തരാം കാരണം ഈ ആ ഒക്കെ നേരെ നോക്കും ചെറിയ കുട്ടികള കൊള്ളാലോ ഇല്ലേ അവരെ ബാത്റൂമ് കൊണ്ടുപോവലും ഇതാക്കലും അപ്പൊ ഒന്ന് രണ്ട് സ് മൂന്ന് സ്ഥലൊക്കെ കാണലുണ്ടാവുള്ളു
ഉം പക്ഷെ എന്താന്നറിയോ ആ നമ്മള് ഈ ഓരോ പോയിന്റ് നോക്കിയിപ്പൊ ഇങ്ങനെ കാണാന്നല്ല ഈ ഈയൊരു യാത്ര അതാണ് അതിന്റെ രസം
അതന്നെ ആ ബസ്സിലെനിക്ക് യാത്ര എന്തെയിനി കാണ്നെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ആ ബസ്സിലിരുന്ന ആ നിമിഷാ
ആ അതാണ് അതാണ് ആ അതാണെ എല്ലാരേം ഒന്ന് പരിചയപ്പെടാനും എല്ലാരേം ഒന്നറിഞ്ഞ് മനസ്സിലാക്കാനും ഏ നമ്മള് നമ്മള് അങ്ങനെ പറയുവല്ലോ ഒരീ ഒരാളെ നമ്മുക്കൊരു ഒരു അന്യ വ്യക്തീനെ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കില് അവരുടെ സ്വഭാവം ഏ നല്ലതാണോ ആ പിന്നെ മോശം സ്വഭാവാണോന്നൊക്കെ ഞാ ഒരാളുടെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്താ മതീന്ന് പറയും അങ്ങനെ പറയുവല്ലോ അപ്പൊ എല്ലാവരും നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും
കുറുമ്പ് കുശുമ്പൊന്നും ഇൽ
ആ ഇല്ലാല്ലോ ആ അതെ
പോവുല്ലേ ആ അയിലെ വേ തില്ല അല്ല ഓരോന്ന് കൊണ്ടരുവാ അയീന്ന് കയ്യിട്ട് വാരന്ന് വാങ്ങ അതൊരു രസാണ് അതൊക്കെ പോവ്വാ തന്നെ വേണം പോവാതെ നിക്കൊണോർക്ക് നഷ് ഇഷ്ടം അത്രോളളൂ ആ അങ്ങനെണ്ട് കേട്ടോ ഞങ്ങളിവിടുന്ന് കെഎസ് ആർടി സിക്ക് പോയാണ്ട് റിസോർട്ടിലൊക്കെ ഞങ്ങളവിടെ അടുത്തുള്ളവലൊക്കെ പോയി നിൽക്കയുണ്ട് ഞാൻ പോയിട്ടില്ല ഓല് പറഞ്ഞതാ ഓലി പറഞ്ഞേക്കാ നിങ്ങക്ക് വ ഞ ഇന്നോട് ഇങ്ങട് കളിയാക്കിയാണ്ട് ചോദിച്ചീനേ നിങ്ങ ടൂറിസ്റ്റ് ബസ് ക്കെ വിളിച്ചു പോണ്ടാവശ്യൊണ്ടോ ആ കെ എസ് ആർ ടി സി ഇ കറ്യാ പോരേ അവ്ടെത്തുലേ പക്ഷത് അത് വേ
ആഹ് അതെ അതെ അ ണ്ടോ ഹ് അതിന്നിട്ട് പർ അല്ല അവര് പോയവര് പറയിന്നിണ്ടേയ് ഇതൊക്ക അറിയാത്ത ആള്കളാവോല്ലോ പക്ഷെ ആ ബസ്സിലണ് കേറി കയ്ഞ്ഞാല് എല്ലാവ പരിചയപ്പെട്ട് ഒരു കുടുംബം പോലെ ആവുന്ന് നമ്മള് പോയിട്ടില്ല പോയവരനുഭവം വെച്ച് പറയാ നമ്മളറിയാത ആള്കളാണല്ലോ ആപ്പ വെച്ചിട്ടാണല്ലോ അവരെ പരിചയപ്പെട്ണത് പക്ഷെ അതൊന്നുവറിയൂല അതൊക്കപ്പൊ നമ്മള് ഒരു കുടുംബം പോലെയണ് ആവാണ്ന്ന് അവ്ടുന്ന് പരിചയ
രണ്ട് മൂന്ന് കിലോമീറ്റർ ബസ്സില് പൂവാണെങ്കിലും ഞമ്മളെട്ത്തിരിക്കുന്നോലോട് ഞമ്മ നമ്മള് നല്ലതിലല്ലേ സംസാരിക്കാഅത് ഞമ്മള തെറങ്ങ ആ ബസ് സ്റ്റോപ്പ് എത്തി വർ എർങ്ങ്ണ വരെ നമ്മ്ള് നമ്മളെ കുടുംബത്തിള്ള ഒരാളോട് വർത്താനം പറയ്ണാതിരി ഇങ്ങന
ആ അതെ അതെ ഉം
അത് അങ്ങനേണ് അ നമ്മള് മനുഷ്യന്മാരെ സ്വഭാവാണ്
ആഹ് ന്നാ പിന്നന്താണ് ന്ന പിന്നെ വിളിച്ചാലോ ന്നാല് ആഹ് ശരി ഇന്നാ